ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ. എന്ത് ചെയ്യ്ണ്? രാവിലായാ ഓരോ പണികളിങ്ങനെ,
അതെ. കുട്ടികളൊക്കെ സ്കൂളി പോണൊണ്ടോ?
ആഹ് എല്ലാരും സ്കൂള് പോണോരന്നെയാണ്. ഒരാള് ചെറിയാള് അംഗലവാടിയാണ്
അതെ. അപ്പൊ നേരത്തെ എണീറ്റിട്ട് പണികളൊക്കെ ചെയ്യെണ്ടിവരില്ലേ? അ ആ ഏയ് ഞാൻ ഇന്റെ വീട്ടിലാ. പിന്നെ ഞാനിപ്പ ണീറ്റിട്ടേള്ളു.
അതാണ്. എല്ലാരേം അവസ്ഥയതാണ്. അവനോന്റെ വീട്ടിലാവുമ്പോ എല്ലാരും എല്ലാ ഒതുങ്ങും. ഒക്കെ ഒന്ന് കെടക്കാന് അവനാൻ്റെ അമ്മമാരേം അച്ഛന്മാരേം എടുത്ത് ചെല്ലുമ്പളെല്ലേ ള്ളു
അതെ അതെ അമ്മമാരും അച്ഛന്മാരും ഉള്ളത് ഏ കാലം തന്നെയാണ് നല്ല കാലം പറഞ്ഞില്ലേ
ഓല കാലം കഴിഞ്ഞാ കഴിഞ്ഞു ഞമ്മളെ ഈ ഈയൊര് വന്ന് കെടത്തും, കാര്യങ്ങളൊ വേണന്നുണ്ടെങ്കെ അവനാന്റെ അച്ഛനും അമ്മെന്നെ വേണം മ്മക്ക്.
ഏ പിന്നെ മറ്റേ അവിടെന്നെ പറഞ്ഞാ കൊറച്ചൂടെ നേരത്തേണീക്കുംട്ടോ. പിന്നെ. എ
നമ്മളെ കട്ടിച്ചേട്ത്താകുമ്പോ മ്മക്ക് ആ കെടത്തം പറ്റൂല്ലല്ലോ. എങ്ങനെയാലും മ്മക്. ക്കാ ഓർമ്മങ്ങനെ വരും പിന്നെ അമ്മായിമാര് ആ അമ്മായിമാര് ഇല്ലോട്ത്തു കൂടി ആവുമ്പോളേ നമുക്ക് അധികൊരു ബേജേറായിക്കാരം ഉം
ഉം അല്ല ഫസ്റ്റക്കക്കെ അങ്ങനെ ആർന്ന്ട്ടോ പിന്നെ പിന്നെ പിന്നെതങ്ങട് മാറി
ആ പിന്നെ ശീലാവും നമ്മളാ വരുമ്പല്ല പുതുക്കില് നമുക്ക് ഭയങ്കര പേടിആയികാരം
അതെ ശരിക്കും രണ്ട് മൂന്ന് മാസൊക്കെ ഭയങ്കര പേടി പറഞ്ഞ ഭയങ്കര പേടിയാർന്ന് വൈകിട്ടൊക്കെ എണീ കയിഞ്ഞാല് വൈകിട്ട് എണീച്ച് ഏഴുമണിയൊക്ക ആയ തന്നെ ഭയങ്കര പിന്നെ രാവിലെ എണീക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ഒറക്കോം വരില്ല അങ്ങനെ ആ
എല്ലാര അവസ്ഥയും അങ്ങനെ തന്നെയാണ് പറഞ്ഞ മാതിരി നമ്മക്ക് ഇപ്പ നമ്മക്ക് സ്വന്തം വീ ടാവുമ്പോ നമ്മക്ക് പിന്നെ ഇൻകൊക്കെ ഇപ്പളാണ ഒന്ന് റെഡി ആയത്
അതെ വേറെ വീട് വെച്ചോ
വേറെ വീട് വെച്ച് ഇമ്മ ഇണ്ട് ഇമ്മ കാക്കാന്റൊടേം എല്ലോടത്തും നിക്കും അപ്പൊ മ്മക്ക് പോകുമ്പോ ഇപ്പൊ വല്യ കുഴപ്പല്ലേ ആദ്യൊക്കെ നമ്മുക്ക് വരുമ്പോ ഇങ്ങനെ എന്താ പറയാ ഒരു നെഞ്ഞിന്റെ ഉള്ളി കൂടെ ഇങ്ങനെ ഒരു കാളലേണ് അത് ഒരാക്കായിട്ടൊന്നൊല്ല പെണ്ണായി ജനിച്ച എല്ലാവർക്കും ഇള്ളെന്നെയാണ് അത് പിന്നെ പ്രത്യേകത കേട്ടോ ഇപ്പത്തെ കുട്ട്യേക്ക് അങ്ങനത്തെ പേടിയും കാര്യങ്ങളും വേറെ വിഷയം ഞമ്മളാ പ്രായത്തിൽ ഒക്കെ ഉള്ളെനി അത്
ഇപ്പോന്നൊക്കെ പറയുമ്പോ എല്ലാവരും ലവ് മാരേജ് കാര്യങ്ങളൊക്കെ അല്ലേ ഞങ്ങളും ഞങ്ങളും ലവ് മാരേജ് ആണ് ഞങ്ങളുടെ കൊറച്ച് കൊറച്ച് പ്രായ അതായത് കൊറച്ച് മുന്നള്ളയല്ലേ ഇന്നത്തെ കുട്ടികള് പറയുമ്പോ കൊറച്ചു കൂടി കൊറച്ച് ഡീപ്പായിട്ടുള്ളതാണെ കൊറച്ച് തന്റെടക്കൊള്ള കുട്ടികളാണേ ആ നമ്മള് പറയുമ്പോൾ അത്രക്കങ്ങട് തന്റെടല്ല എന്നാ സ്നേഹിക്ക ചെയ്യേം ചെയിതു
ഭയങ്കര പേടിയിള്ള കാലാണ് ഇപ്പത്തെ മക്കക്കൊന്നും പറഞ്ഞാ അതില്ല
അതെ അത് ശെരിയാട്ടോ
മക്കൊക്കെ എന്താ പേടി ആ ഓല് ഒന്ന് അമ്മായിമ്മ പറഞ്ഞാ രണ്ടാമത്തേെന് ഒര് ഇങ്ങട് പോരും അങ്ങ അങ്ങനത്തെ മക്കളാണ് ഇപ്പോ ഞമ്മളെ കാല എല്ലാ പറയെ
ആ അപ്പൊ ഇന്നാള് ഞാൻ റീല്
നമ്മളെ
ആ റീൽ കണ്ട് അയില് ഇങ്ങനെ കല്ല്യാണം കയിഞ്ഞിട്ട് ഭർത്താവ് അടിക്കാണ് അടിക്കുമ്പോ ഭാര്യ ഇങ്ങനെ വെറുതെ മൊഖത്തേക്ക് നോക്കി പെട്ടിയും അതുപോലെ സാധനങ്ങളാക്കിട്ട് വീട്ടിക്ക് ഇങ് പോര അപ്പൊ ചെക്കങ്ങന്നെ നോക്കാട്ടോ പിന്നെ ഇപ്പത്തെ കാലംന്ന് പറയണത് ഏ ഭർത്താവൊന്ന് അടിച്ചപ്പോളത്തിനും ഭാര്യ രണ്ടങ്ങട് കൊടുത്തു
അതന്നെയാണേ കാലത്തിനനുസരിച്ച് നമ്മളേ ഞാൻ പറയ കാലത്തിന് ഇപ്പത്തെ മക്കളും അങ്ങനെന്നയാണേ ഒന്നും പ്രതികരിക്കാൻ അറിയാത്ത ആരുല്ലല്ലോ നമ്മളെ കാലംന്ന് പറഞ്ഞ നമുക്ക് പ്രതികരിക്കാനും പിന്നെ ഇപ്പൊ ഒരു ആ എത്ര ലവ് മാരേജ് ആയാലും ഇപ്പത്തെ കാലം റോട്ടിലൂടെ എങ്ങനെ നടക്കണ്ടേന്ന് അന്നത്തെ കാലം ആരെയും കാണോ ആരെയും കണ്ടാ എന്താ വിചാരിക്ക വീട്ടിൽ പോയി പറ ആ ഒരു ഒരു വേ പേടി
ആ ഇപ്പൊ പിന്നെ ലവേഴ്സ് ആണെങ്കില് എങ്ങനെയാണങ്കിലും ഒരേപലെയാണെ
അതാണ് ഓല്ക്ക് ഓലോട് ചോയിക്കുമ്പോ അല്ല വീട്ടാര് ചോദിക്കുമ്പോ അത് ഇന്റെ ഫ്രണ്ട്സാണ്
ആ അതെ പണ്ട് അവര് ഫ്രണ്ട്സാണെന്ന് പറീനെ ശെ ലൂടെ ങ്ങ നിക്ക അങ്ങനെ ഇങ്ങെനേൻ മറ്റേ തലമുറകള് അങ്ങനെയാർനെ
അതണേ ഈ ഇമ്മാരൊക്കെങ്ങട്ട് എന്തെങ്കിലു ഒരു പറയുമ്പോ അന്ന് സാധാ ഫോണാണല്ലോ ന്നക്കണ സേസ് ഫോണാ
ക്ക ണ്ട്
സാദാ സൈസ് നക്ക്ണ ഫോണ ആണ് ഇന്നാ തന്നെ അയിലൊന്ന് ആരെയങ്കിലും ചങ്ങായിച്ചാള് ആരെയും വിളിച്ചുമ്പോതിന് മ്മാരെട്ത്ത്ങ്ങനെ നിൽക്കും വേറെ ആരെങ്കിലാണോ ഹ ഹ അവരെ അന്ന ആ പിന്നെ പറ അന്നത്തെ കാലം ഇന്നത്തെ കാലല്ലെ മാറ്റങ്ങളാണ് സംഭവിക്ക്ണ്റെ ആ ഭയങ്കരതാണ് മക്കൾക്കൊക്കെ പറഞ്ഞതി ഇപ്പത്തെ കാലം മക്കക്കാർക്കാ പേടില്ലേ ഒന്ന് ചീത്താറിഞ്ഞാലോ ഒന്നും പേടില്ലല്ലോ ഓലെ എന്ത്യ പറയാ ഇത് നമ്മ കേക്കണ്ടവസ്തേൻ മൊബൈലും റീലും കണ്ടിട്ടേ മക്കളയിനാടി
ശരിക്കും ഇവിടത്തെ കാര്യോന്നും പറയാ ഇവിടെചങ്കി പോണണ്ട് കിട്ടി കഴിഞ്ഞ പിന്നെ ഒന്നും വേണ്ട വിടെ അൻവാടിലൊക്ക് പഠിക്കേട്ട്ണ്ടാ ഫോണില്ലെങ്കില് പറ്റില്ല അതുപോലെ ഫോണില്ലെങ്കി ടി വി പഠിക്കാനൊക്കെ പറഞ്ഞഴിഞ്ഞ ദേഷ്യാണ്
മ് മ്
അ ഓ എൽ കെ ജി യു കെ ജി യൊക്കെ പഠിപ്പിക്ക ഇപ്പളാച്ച എൽ കെ ജി യു കെ ജിയൊക്കെ കുന്നോളം പഠിക്കാണ്ടല്ലോ
അതെന്നെനേണ് എൽ കെ ജി പ്പ എൽ കെ ജി യു കെ ജി ജുഷാറായി അവിടുന്നെ എല്ലതും പഠിച്ചിട്ട
ആണ്ട് ഞാനൊക്കെ ഇന്റെ ഏട്ടന്റെ കുട്ടി അങ്ങനെ പഠിക്ക ണ്ട് യു കെ ജിയിലാണ് അപ്പൊ അവളുടെ ബുക്ക് ഇങ്ങനെ കാണാ വല്യ അട്ടിക്ക്ള്ള ബുക്ക് ഞാന അത് അഞ്ചിലൊക്കെ പഠിച്ചിട്ട്ള്ളെ അതിൽത്തെ കാര്യങ്ങള അഞ്ചിലാമ്മ ഞാന്നിട്ട് അയ്യോ യ്യോ ഇക്കഞ്ചില് സംസ്കൃതം വരണ്ട് ഇപ്പോന്നാം ക്ലാസ്സിലൊ ക്കെ അപ്പൊ ഞാങ്ങനെ ബു കുളുക്കെ കുട്ടിയാളെ ബുക്കൊക്കെ കാണുമ്പോറയെ ഈശ്വര ഞാനൊക്കെത് അഞ്ചിലാണല്ലോ ഇന്റൊക്കെ ഓരെഴ്തി ചീരി വരെ പഠിച്ചിട്ടൊള്ളു അല്ല അയിന്റ ആ ഓരോ കാര്യങ്ങളൊക്കെ അറില്ല പഠിച്ചില്ല എന്നൊക്കെ പറയാണെ അങ്ങനെ അവർക്കിപ്പ തന്നെ അല്ല നല്ലതാണ് അങ്ങനെ കൊടുക്ക്ണ പക്ഷെ ഒക്കെ കൂടി കിട്ടോ ഇക്കന്നന്നെ അതൊക്കെ അഞ്ചിൽ പടിക്കുമ്പോ തന്നെ ഇക്കതൊക്കെ പഠിക്കുമ്പോ നല്ല ടഫ് ആർനെ അപ്പൊ ഈ ഒന്നിലൊക്കെ പഠിക്കുമ്പോ എങ്ങനെ ഇർവടെ ബ്രെയിൽ കേർണ് ന്ന് മനസ്സിലാവ്ണില്ല
പക്ഷെ ആലോചിച്ച സങ്കടണതോ എൽ കെ ജി യു കെ ജി ഒക്കെ അത്രാണ് കൊടുക്കുമ്പോ ഈ കുട്ടിയാൾ മണ്ടി ഇതൊക്കെ പ ചെറിയ മാ ക്കളല്ലേ നാല് വയസില് നമ്മള എൽ കെ ജി കൊണ്ടാക്കല്ലേ
തേ അവന് നാല് വയസായിറ്റൊള്ളു
നാല് വയസിലെ ആ ആ അല്ലവനെ സ്കൂളില് ചേർത്ണ്ടാവ് ലാ
ബനെ സ്കൂളി ചേർത്തിട്ടില്ല അല്ല ന്റെ മോള് മോളല്ല ഏട്ടന്റെ മോള് ന്റെ മോനാ
ആ ഇങ്ങള്ത് മോന ഇങ്ങളെ മോനെത്ര ആയിന്നാ ചോയിച്ചേ അങ്കനവാടിലോ എത്രായി മൂന്ന് വയസായിട്ടൊള്ളൂ ഏ
മഉം അതാനെ സ്കൂളിചേർത്തിട്ടില്ലേ ഉം
അട്ത്തൊല്ലേ തായാലും ആയി
അതെ അതെന്നെ സോറിഞാനിപ്പോ ട്യൂഷൻ എടുത്താർന്നു വീട്ടിലൊക്കെ അപ്പൊ അപ്പർത്തെ വീട് ത്തെ കുട്ട്യോളന്നെ പ്പ ഞാൻ ട്യൂഷൻ എടുത്തായിരുന്നു അപ്പൊ അവരിഇങ്ങ് വരുമ്പോ വിടെ ഉള്ള നാത്തൂൻമാർ ങ്ങനെ പറയേ ഇവിടെള്ളെ പഠിക്ക് അവരൊക്ക അത്യാവശ്യം അറിണ താത്ത മാരെന്നെ ആണ് ട്ടോ പൊരേന്ന് പറയും എടീ ഇവിടെര്ന്ന് കഴിഞ്ഞാ പഠി ക്കില്ല ഞാൻ അവർക്കറിയ പറഞ്ഞൊട് ക്കാനൊക്കെ പക്ഷെ ഒപ്പിർന്ന് തല്ലൂടൊള്ളൂ നൊ ക്കെ പറഞ്ഞി ട്ടങ്ങനെ വന്നാർന്നെത് അപ്പൊ ഞാങ്ങനെ ബടന്ന് പറയും ആ ഇന്റെ കുട്ടി ബെൽതാവട്ടെ അപ്പൊ ഞാനങ്ങട് വിടാട്ടോറിം
ആരും ഇന്റെടുത്തിരിക്കില്ലലോ കുട്ടികളാവുമ്പോ നമ്മള് തല്ലി തല്ലിട്ട് അങ്ങനെ പൊ ഒരു ആഹ് മറ്റൊരോക്കെ ആവുമ്പോ ഒരു വെല ഉണ്ടാവെ ഒരു പേടി ഇണ്ടാവു
വേറെള്ളോലാകുമ്പോ വെലണ്ടാകും ഓല്ക്ക് ഞ മ്മള് ഇനി എത്ര പറഞ്ഞ് കൊടുത്താലും ഉംഹ് ഉം ഹ് ഓല്ക്കപ്പ കളിയായിരിക്കും വലുത്
ആഹ് അതെന്നെണ്
കളിന്റൊരു കാക്കാരാണ്പ്പ ഇപ്പാരിം പറഞ്ഞിട്ടും കാര്യല്ല ഓല് കളിച്ചട്ക്കേണ്ട പ്രയാണിപ്പം
ഹി ഹ് അങ്ങനെ
എന്താടി ചായിം കടിം ഒക്കെ ആക്കിയോ അമ്മ
ആ അമ്മ ചായാക്യാർന്നു ഒന്നും പറഞ്ഞില്ല ആഹ് ഇന്നലെ പറഞ്ഞു ആ ഇന്നലെ പറഞ്ഞു പഴം പുഴങ്ങട്ടെ ന്നൊക്കെ ചോയ്ച്ചിണ്ടാർന്നു ഞങ്ങക്കിന്ന് ഹോസ്പിറ്റലിൽ പോണേ ആഹ് അപ്പം ആഹ് അപ്പ പിന്നെ നേർത്തെ വേഗം ആക്കാന്ന് പറഞ്ഞിട്ട് പഴം വച്ചാതി പറഞ്ഞു ഞാനപ്പം നേന്ത്രപ്പഴം പുഴുങ്ങി പിന്നെ തരം പോലമ്മക്ക് മെല്ലണ്ടാക്യാ മതിയല്ലോ ദോശേം കറിയൊക്കെ
ആർക്ക് അമ്മക്കാഹോസ്പിറ്റലിൽ പോണ്ടയ്
അല്ല എനിക്കാ പോണ്ടത് ഞാൻ ഡിഎൻസി കഴിഞ്ഞിട്ടിരിക്കാണേ ഡി എൻ സി ആഹ് അപ്പൊ ഡോക്ടറൊന്ന് കാണിക്കാണ്ട്
ആഹ് ആഹ് ആഹ് ഓലിങ്ങനെ ചെല്ലാൻ പറയല്ലോ പിന്നെ ഓൽ ക്കന്തോ ചെക്ക് ചെയ്യാനും കാര്യ'ങ്ങളൊക്കെ ഉണ്ടാവ അവർക്ക് ഓരെ സൗകര്യം അവർക്കും അവരെ സൗകര്യത്തിനനുസരിച്ച് അവര് ഓരോ ദിവസം പറിം അപ്പ മ്മള് പോണം പറിം ഏത് കാര്യത്തിനങ്ങനെന്നെ ഇപ്പൻ്റെ വല്യ മോന് ഇവിടെ സു ഖല്ല വയറ് വേദനായിട്ട്പ്പ മൂന്നീസം ആയി കാണിച്ചപ്പ ഇന്നലും ഞാൻ രാ ത്രി ഇതുപോലെ വയറ് വേദനായപ്പോ ഞാൻ കൊണ്ടുപോയി ജില്ലാ ആശുപത്രിയില് നമ്മള് പർ ണാ നമ്മളെ മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ക്ക് എപ്പളും പ്രവർത്തനാണല്ലോ
ഇരന്നാല് മണിക്കൂറും ഉണ്ടാവല്ലോ അപ്പൊ പിന്നെ അവിടെ കൊണ്ടുപോയി കൊണ്ടു പോയപ്പോപ്പൊ ആ ഞങ്ങക്ക് അവടന്ന് ഔടക്കാ സുഖം
ഞങ്ങള് ഇവിടെ ജില്ലാ ആശുപത്രിണ്ട് ഔട്കാ പോവാറ്
ആഹ്
ആഹ് ഗവർമെന്റില് ഗവർമെന്റില് കാണിക്കാണ് കുറച്ചും കൂടെ നല്ലത് മറ്റേത് പ്രൈവറ്റുകരാവുമ്പോ അവരുടെ ലാസ്റ്റ് ഇപ്പം മന്ത് എൻഡ് ഒക്കെ ആവുമ്പോഴേ അവര് കുറച്ച് ബിസിനസ്സ് കളിക്കൊള്ളു
അതന്നെ
പിന്നെ കൊറെേ ഇല്ലാത്ത മരുന്നുകള് അങ്ങനൊക്കെ ഭയങ്കര പേടിയാ പ്രൈവറ്റ്ൽ കാണിക്കാ അപ്പേ അവര് എന്തെങ്കലും വേറെ എന്തേലിലും മരന്ന് തനിട്ട് കൂടുതൽ അസുഖം അങ്ങനൊക്കെ തോന്നിക്കി ഭയ ഡഔട്ട് ഇപ്പൊ ആ ആ നമ്മളിപ്പോ ചെലപ്പോ ചെറിയ ഏതൊക്കെ ആയിട്ടാ പോകണ്ടോ പിന്നെ ഇടെ വലുതായിട്ടൊക്കെ വരി അങ്ങനെ അത് കാരണം എപ്പഴും ഗവൺമെന്ന്റെ കുട്ടീനാണെങ്കിലും അങ്ങനെ കാണിക്കാറ്
ഉ ഏറ്റവും നല്ലത് അങ്ങനെ ആണാണ്.
ആ ഞാൻ ഇപ്പൊ വിളി
ആ ആയിക്കോട്ടെ ശരി